ആഹ് പറയി
ആഹ് എന്തൊക്കെയണ്ട് എന്തൊക്കെയണ്ട്?
ആ ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുന്നു സുഖായിട്ട് പോകുന്നു അവിടെയോ?
ഫുഡക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ല കഴിക്കണം. ചോറ് കഴിച്ചില്ലാ രാവിലത്തെ കഴിച്ചു രാവിലെ ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കിയാരുന്നേ
അത് ശരി ആഹ്
അവിടെയോ
ഇവിടെ പുട്ടും കടല കറിയായിരുന്നു
ആഹ് കടലക്കറി എനിക്കും ഭയങ്കര ഇഷ്ട്ടാ
ആ ഇവിടെ മക്കൾക്കും അധികം ഇഷ്ടൊന്നുല്ല ഇപ്പൊ
ആഹ്
അവരക്കെ പഞ്ചസാരയെ അയക്കെ കൂട്ടി കഴിക്കും.
ആഹ് നല്ല തേങ്ങകൊത്തൊക്കെയിട്ട് വരട്ടി വെക്കുന്നത് നല്ല ടേസ്റ്റാ കടലിങ്ങനെ കുറുക്കിരിക്കില്ലേ ആ അതെ ആ മക്കക്കറിയില്ലാലോ നമ്മക്ക് അങ്ങനെ കഴിച്ച് ശീലമാണ് നമ്മുടെ അമ്മമാരൊന്നും നമുക്ക് സ്നാക്സ് ഒന്നും അധികം തരത്തില്ലല്ലോ കരുതും എല്ലാം ഇങ്ങനെ
കിട്ടാനില്ലായിരുന്നു ഇപ്പൊ മക്കക്കക്കെ കിട്ടണം. വൈകുന്നേരം പൊരിക്കടികളാണ് ഇഷ്ടം.
അതെ അതെ അതെ
അതിപ്പ എന്നൊന്നും നല്ലതും അല്ലല്ലോ.
അതെ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഭയങ്കര കാരണം ആകുമല്ലോ ഉം
പിന്നെ ഉച്ചക്ക് എന്താണ് ഏ
പണിയെല്ലാം ഒതുക്കി കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞിട്ടൊന്നു ഇല്ല കുറെയൊക്കെ ഇണ്ട് ഇനിയും
തുണി അലക്കിയോ?
ഓ തുണിയൊക്കെ അലക്കി ഇന്നലെ പിന്നെ മക്കൾക്ക് സ്കൂൾ ഇല്ലാത്തോണ്ടേ അലക്കാൻ കുറച്ചേ ഉള്ളായിരുന്നു.
ആ ഈ തുണി വാഷിംഗ് മെഷീൻ ഉണ്ടോ അതോ
വാഷിംഗ് മെഷീൻ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ മക്കൾക്ക് മൂന്ന് യൂണി ഇതും വെക്കാൻ നമ്മുടെ വീട്ടിലത്തെ വേറെള്ള സാധനങ്ങളൊക്കെ ഒക്കെ അലക്കാൻ ഭയങ്കര ഇതാണ് ഉണങ്ങാനും
ആണല്ലേ ഇപ്പൊ പ് കുട്ടികൾ സ്കൂളി രണ്ടു മൂന്ന് യൂണിഫോമാ നമ്മുക്ക് പഠിച്ചോണ്ടിരുന്ന സമയത്ത് എത്ര യൂണിഫോം ആ അകെ ഒരു യൂണിഫോം അതിന്റെ ര രണ്ട് ജോഡി കിട്ടും ഇപ്പം ആ ഇപ്പൊ യൂ
ഇപ്പം നമുക്ക് ഉണക്കാൻ തിനൊന്നും ഇല്ല നമക്ക് ഇതില്ലല്ലേ അന്നത്തെ കാലത്ത് ഇങ്ങനെ മെഷീൻ ഒന്നും ഇല്ലല്ലോ എന്നാലും അന്ന് അങ്ങനെ കഴിഞ്ഞിരുന്നു. അന്നിട്ട് നമ്മള് അലക്കൂലെ അല്ലാതെ അപ്പൊ അങ്ങനെ ഇട്ട് പോവലായി വാണെങ്കിൽ
ആഹ്
ഇന്നത്തെ കാലത്ത് ആഹ് അങ്ങനെ അലക്കാനുംതാക്കാനും പിന്നെ ഇപ്പോ അലക്കാതെ നിന്നിട്ട് കാര്യല്ല ഇപ്പ വിയർപ്പും ചൂടും ഇതൊക്കെ ആയിട്ട്
ഈ മിഷീൻ ഉള്ളതും ഒരു കണകിന് നല്ലതാണ് പക്ഷേ എങ്കില് അസുഖങ്ങൾ കൂടും പണ്ടത്തെ ആൾക്കാരോക്കെ ഈ കല്ലെൽ അടിച്ച് അല ക്കുന്നു വിറക് വെട്ടിക്കീറുന്നു അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ
ആഹ് അങ്ങനെ ഇതിപ്പം ആഹ് ഇങ്ങനെ ഇടുമ്പൊഴെ
ആഹ്
എന്നിട്ടും ആൾക്കാര് ജിമ്മിൽ പോവുകയാണ് ആഹ് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്
അതെ
അല്ലേ ഇപ്പം മുക്കിന് മുക്കിന് ജിമ്മ ഇവിടൊക്കെ അത് ഓരോ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഓരോ ചേച്ചിമാരോക്കെ പോകുന്ന കാണാം
ആഹ് ജിമ്മ് എക്സൈസാണ് കാര്യായിട്ട് വേണ്ടത് പ്പോ
അതെ കാരണം എക്സസൈസ് ചെയ്യുന്നന് പകരം ഇങ്ങനെ ഈ ജോലി നമ്മള് മിഷ്യന്റെക്കെ ഉപയോഗം പ്പോ ഉദാഹരണത്തിന് നമ്മൾ ആട്ടുകല്ലെലോ അരകല്ലെലോ ഒക്കെ അരക്കയാൻ തുടങ്ങിയാ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും അതായത് ആഹ് അപ്പോ നമ്മുടെ ശരീരം ഒന്ന് ഇളകുകെ അങ്ങനെ ഇതാവും അത് ഇതിപ്പോ നമ്മള് നമുക്ക് അതിന് മടിയാണ് സത്യത്തി അങ്ങനെ ചെയ്യന്നെ നമക്ക് മടിയാ മിഷിന്റെ കണ്ടുപിടുത്തതോട് കൂടി അങ്ങനെ മടിയ
പ്പ ക്കെ എല്ലത്തിനും മിഷീനാണല്ലോ
ആഹ് ഇപ്പ ഇതാടെ പാത്രം കൈകുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു മറ്റേ വീഡിയോയിലെ പാത്രം കഴുകാനായിട്ട് എല്ലാ പാത്രവും ഇങ്ങനെ എടുത്ത് ആഹ് മിഷനത്ത് വെക്ക്യ ന്നിട്ട് അതിങ്ങനെ തന്നെ സൂച്ചിടുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ച് അത് തന്നെ നല്ല നീറ്റായിട്ട് നമ്മള് ഇത് വെച്ച് കോടുക്കണം കറക്റ്റ് ആയിട്ട്
ആഹ് തെ
പക്ഷെ അത് കറക്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നത് ഇനി ഇപ്പം ജോലികള് വീട്ടു ജോലിക്കാരെ പോലും ആവശ്യ ഇല്ല
ആഹ് അതെ
എല്ലാം മിഷിൻ ചെയ്തോളുല്ലോ
ആഹ് മിഷീനാണ്പ്പോ എല്ലാം എല്ലാം ചെയ്യുന്നെ നമ്മളവിടെങ്ങനെ നിന്ന് കൊടുത്തമതി
ആഹ് അതെ
പിന്നെ രാത്രികെക്കോക്കെ ഫുഡ് ഇണ്ടാക്കിട്ടുണ്ടാവൂല്ലേ
രാത്രിയിലത്തെ ഇവിടെ ചോറ് വെക്കുമ്പോ രാത്രി വരെ ഇരിക്കും ചോറിരിക്കും പിന്നെ കറി ങ് ഉച്ചക്ക് ഇപ്പ ഇവിടെ ആരു ഇല്ലാ ത്തോണ്ട് തീർന്നില്ല ഇനി ആഹ് കറി വയ്ട്ട് അല്ലെങ്കിൽ പിന്നെ മീനോ ചിക്കനോ എന്നും മീൻ വാങ്ങിക്കും പ്പോ രാവിലെ മീൻ വാങ്ങിച്ച് അത് ഉച്ചക്ക് ങ് ങ് കൂടെ എടുത്ത് കഴിഞ്ഞേ വൈകിട്ട് ഉണ്ടെങ്കിലും മീൻ വാങ്ങിക്കും നാളത്തേക്കുള്ളത് വാങ്ങിച്ചു ഫ്രഡ്ജി വെക്കിം
ആഹ് മീൻ കറി ഒക്കെ എങ്ങനെ ഇണ്ടാക്കാറ്
മീൻ ഞാ ഇവിടെ മുളകിട്ട കറി തന്നാ ആഹ് അല്ലാതെ ആഹ് അല്ലാതെ സ്പെഷ്യലായിട്ട് പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് മറ്റെ
എല്ലാ എല്ലാ ഭക്ഷണം ഉണ്ടാക്കുവോ
ഏഹ്
എ എല്ലാതും ഇണ്ടാക്കോ എല്ലാ ഫുഡും ഇണ്ടാക്കോ?
എല്ലാ ഫുഡുംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്മ ഉള്ളതത് കൊണ്ട് അമ്മ ഉണ്ടകും
ആഹ്
ആഹ് അങ്ങനെ എല്ലാ ഫുഡും എനിക്ക് കുക്കിങ്ങിനോട് അത്ര ഇതില്ല ബാക്കി പണിയൊക്കെയാവക്കെ പക്ഷെ കുക്കിങ്ങിന് കേറുമ്പം അത്ര ഒരു ഇത് വരത്തില്ല ചെയ്യും എന്നാല നമ്മള എല്ലാ ഫുഡും അങ്ങനെ ചിലരുണ്ടല്ലോ യൂട്യൂബ് ഒക്കെ നോക്കി ഓര സധനങ്ങളുണ്ടാ ണ്ടാക്കി അങ്ങനെ ആഹ് എനിക്ക്ത്ര അത്ര താല്പര്യം ല്ല ചെലർക്ക് അങ്ങനെ ഇണ്ടല്ലോ ചെലർക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആഹ് ആന് അതെതെ എനിക്ക് അങ്ങനൊന്നുല്ല നമ്മൾ ങ് അത് അങ്ങനെ ഉണ്ടാക്കിയാലും ഇവിടാരും കഴിക്കത്തില്ല അതുകൊണ്ടായിരിക്കാം ചെലപ്പം
അത്ശരി ആഹ് നമ്മളങ്ങനെക്കെ കൊറെ പായസം ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കി നമുക്ക് കുറെ അറിവ് നമ്മക്ക് കിട്ടും
ആഹ്
നമക്ക് ആഹ് ഞാനിപ്പായസം ഉണ്ടാക്കെ ഞാൻ പറഞ്ഞു എന്ന ഒരു ദിവസം പായസ ആക്കിയിട്ട് അത്ര നന്നായിട്ടില്ലായിരുന്നു അ ചെറുപ്പായപരിപ്പ് പായസ്സായി ആയിരുന്നു ഇപ്പൊ ഞാന് യൂട്യൂബിൽ ഒന്ന് പഠിച്ചു ഞാൻ പറഞ്ഞു നല്ല ഉഷാറ ആയിട്ടുണ്ട് ആ പായസ അതൊന്ന ഉണ്ടാക്കന്ന് പറഞ്ഞു ഒരുക്യാരറ്റ സേമിയ പയസാണ്
ആണോ എന്ത് പായസ ആയിരുന്നു അരിപ്പായസോ?
അല്ല ക്യാരറ്റിന്റെ സേമിയ പായ ക്യാരറ്റ് കൂട്ടിയായിട്ട് സേമിയ പായസം
ആഹാ അങ്ങനൊക്കെ ഉണ്ടാക്കാവോ?
ആഹ് അങ്ങനെണ്ടാക്കറ ഞാൻ കണ്ടു നല്ല കുടിച്ചാ നല്ല ടേസ്റ്റാ
ആണോ
അതെങ്ങനാ ചോദിച്ചാല് നമ്മൾ സേമിയാ നമ്മള് കൊറച്ച് നെയ്യില് വ വാട്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറ ആക്കുക പിന്നെ കുറച്ച് സാബുണരി വെള്ളത്തിട്ടിട്ട് അത് വിസില് ഒരു വിസില് പിന്നെ വരിപ്പിച്ച് പിന്നെ ഒരു വിസില ആവണം നിക്കുക ആ അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് കഷണം പിന്നെ അതിലൊക്കെ പഞ്ചസാര പിന്നെ ആഹ പഞ്ചസാരയും ക്യാരറ്റ് ഏലക്കായട്ടമതി കുക്കറില് വിസിൽ വപ്പിച്ച അത് വേവിച്ചിട്ട് നമ്മൾ ആ വെള്ളം തണുത്തിട്ട് ആ ജ്യൂസ അടിക്കുക അത് ജ്യൂസ് അടിച്ച് വെച്ചിട്ട് നമ്മള ഈ പിന്നെ സേമിയ നമ്മള വർത്ത സേമിയ ഇല്ലേ അതിലേക്ക് നമ്മള് പിന്നെ സാം ചേർത്തിട്ട് നല്ലവെണ്ണം വേവിക്കാം
ആഹ്
വേവിച്ചിട്ട് അതിലേക്ക് നമ്മൾ എവിടുത്ത വെച്ച പാല് പാ പാല് പാറുക പാല് പാറിയിട്ട് നമ്മള് കുക്കറില ഇട്ടില്ല ക്യാരറ്റും ഏലക്കായും ഇട്ട് പഞ്ചസാരയും കൂട്ടി കേക്കെ പിന്നെ മിക്സിൽ അടച്ച അത് തണുപ്പിച്ചിട്ട് നമ്മൾ കുക്കറിൽ കൂക്കിച്ചൽരുന്നു ആ അത് നമ്മള് മിക്സിയിലിട്ട് നല്ലോണം അരക്ക അരച്ചിട്ട് ആ അരച്ച തിലേക്ക് പകരുക അങ്ങനെ പകരുമ്മ പാ നല്ല ടേസ്റ്റ് ആണ്
ആഹ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം
ആഹ് ഞാൻ നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് നല്ല സിമ്പിള ആണ് ഉണ്ടാക്കാൻ
ആഹ് ചിലപ്പോ നമുക്ക് ഇങ്ങനെ തോന്നും പക്ഷെങ്കില് ഉണ്ടാക്കി വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും
ആഹ് അതെ
ആഹ് മുക്ക് ഇവരെ പിന്നെ ഇവരെയും ആഹ് നമ്മുടെ യൂട്യൂബിലൊക്കെ പറയുന്ന ചില സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ കാണത്തില്ലല്ലോ ഇർ പറയാൻ കേട്ടിട്ടുണ്ടോ റെസിപ്പിയ ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷെ അവരുടെ വീട്ടില മറ്റേ എന്താ ചൂടാകാൻ വെക്കുന്ന മെഷീനും അങ്ങനത്തെ സാധനം എല്ലാം കാണും നമ്മള് ഗ്യാസേവെ വച്ച് വരുമ്പോഴത്തേക്കും സമയം പോകും
ആ നമ്മുക്ക് സമയം ഉണ്ടാവില്ല അപ്പത്തി മക്കള് അവിടെ ഇടെവിടെ അവരെ പിന്നാലെ നടക്കേണ്ടി വരും നമുക്കൊരു പണി എടുക്കുകയാണെങ്കിൽ ആ പണി മാത്രം ആയാൽ കുഴപ്പമില്ല അപ്പൊ വേഗം നടക്കും
ആഹ്
പിന്നെ ആഹ്
പിന്നെ ഗ്യാസും കിട്ടാനില്ലല്ലോ അയ്യോ
ആഹ് ഗ്യാസും നിങ്ങൾ എന്താ ചെയ്യല് ഇപ്പ ഞങ്ങള് ചാ അപ്പൊ കയ്യണത് ഞങ്ങള് വറകാണ് ഉപയോഗിക്കാറ്.
പ്പൊ ആഹ് ഗ്യാസ് മാക്സിമം
ഭയങ്കര ക്ഷാമാല്ലേ
അതെ അതെ ഗ്യാസിനെ ഇപ്പം നമ്മള് ഗ്യാസ് ഞങ്ങള് ഓഡർ ചെയ്ത് നമുക്ക് രണ്ടു മാസം
നാല്പ്പത്തഞ്ച് ദിവസം കഴിയണം കിട്ടാന് ഓഡർ ചെയ്താ തന്നെ
അതെ അവര് കൊണ്ട് തരത്തില്ലല്ലോ നമ്മള് കഴിഞ്ഞോസം ഞങ്ങള് മറ്റേ യുദ്ധത്തിന് മുമ്പ് ബുക്കെയ്തായ്രുന്നേ അപ്പൊ ആ യുദ് യുദ്ധം വന്നപ്പഴ്ത്തേക്കും അതെല്ലാം അവര് കാൻസലാക്കി വിട്ടായ്രുന്നു അത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ നമ്മളിങ്ങനെ കേക്കുന്നുന്നല്ലാതെ നമുക്ക് അറിയില്ലല്ലോ ആഹ് വന്നിട്ട് അവര് വന്നപ്പോ ഇവടെ കൊണ്ടുവരും ഗ്യാസ് അപ്പൊ എട്ക്കാനായിട്ട് ചെന്നപ്പറ്റേക്ക് ഇവര് നിങ്ങള് ബുക്ക് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങള് ഞങ്ങൾ ബുക്ക് ചെയ്തക്കെ കാൺച്ചപ്പോ പറഞ്ഞു ഇല്ല അത് കഴിഞ്ഞ്‌ വീണ്ടും ബുക്കെയ്താലേ കിട്ടത്തുള്ളൂന്നർഞ്ഞിട്ട് ഞക്ക് തന്നില്ലായിര്ന്നു പിന്നെ ഞങ്ങള് ബുക്ക് ചെയ്ത് പിന്നെയാണ് കിട്ടിയത്. അപ്പഴത്തേക്കും ഗ്യാസും തീർന്നു. പിന്നെ വെറക് ഇച്ചിരുണ്ടായ്രുന്നോണ്ട് അങ്ങനെ അങ്ങ് പോയി.
ആഹ് വറക് ഇങ്ങനെ വറക് വാണം. ഈ മഴ ആയൊണ്ട് വറകൊന്നും ഇല്ലപ്പല്ലെ നനയാണ്. പിന്നെ അയ്ന്റെ സംവിധാനങ്ങൾ ഇതൊക്കെ ഇണ്ടാക്കി വെച്ചാ കൊയ്പ്പല്ല.
ആഹ് അതെ ഈ വിറക് ന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പറക്കാൻ പോകുമ്പഴത്തേക്കുവേ ഞങ്ങടുടെ റബ്ബറും ത്തോട്ടോക്കെ ഇണ്ട് പശേ എത്ര വീട്ടുകാരാ അതുപോലെ പറക്കാൻ വരുന്നേ രാവിലും വൈകിട്ടും ആൾക്കാര് കേറി എറങ്ങിനി ട്ടിലിരിക്ക്ണ ഒത്തിരി പേരുണ്ടല്ലോ. അമ്മൂമ്മമാര്, അമ്മുച്ചിമാരൊക്കെയു ണ്ട്. അവരൊക്കെ ഇങ്ങനെ എപ്പ നോക്കിയാലും അവർക്ക് വീട്ടി അടങ്ങി ഇരി
ആഹ് ശരി എടാ